ഹലോ
എന്താ മോളെ കാട്ട്ണെ
എന്താ വിടെ പണിയളൊക്കെ ഒരുങ്ങിട്ട് ഇരിക്ക ഇപ്പ ചുമ്മ ങ്ങനെ മിറ്റത്തിക്കൂടെ നടക്കപ്പം
അതെ ഞാൻ ക്യ
അതെ
വീട്ടിലാ വീട്ടിലേക്ക് പൊവാൻ നടക്കാണെയ്. വീട്ടില് നല്ല റസ്റ്റൊള്ളു എന്റെ വീട്ടീക്ക് പൊവാൻ നടക്കണേ.
ആഹ് വീട്ടിക്ക് പൊവാൻ നടക്കാലെ ആഹ് ആഹ് ആഹ് ശരി എന്താണ് അതിന് എന്താണ് പിന്നെ വെറുതെ വന്നതാ വെക്കേഷന് ആതുകൊണ്ടാ?
ആഹ്
അതെല്ലേ ഭ
ആഹ് കുട്ടിപ്പങ്കലവാടില്ലല്ലേ ആഹ് ചായൊടി കഴിഞ്ഞുപ്പങ്ങനെ ഇരിക്ക്യ.
അതെ പിന്നെന്താ കുട്ടീനെ സ്കൂള് ചേർക്കാനൊക്കെ ആയോ?
അതാ അംഗൻവാടീല് ആയിട്ടുള്ളൂടിയേ ഇപ്രാവശ്യഊടി ഏ ഇപൊങ്ങനെ പൊക്കോട്ടേ ചിട്ടാ ഇനിയിപ്പോ ആഹ് അടുത്ത പ്രാവശ്യക്കആയിട്ട് ചേർത്തനൊള്ളു. മേ മെല്ലെ ചേർന്നാമതി. ഇനി പിന്നെ ചേർത്തി കഴിഞ്ഞാ പിന്നെ പഠിത്ത ആഹ് എൽ കെ ജി ൽ ക്ക്.
ഉം
ഇനി പിന്നെ പഠിത്തം തന്നെ ആവൂലോ?
ഉം അത് കഴിഞ്ഞാ പിന്നെ കുട്ടിക്ക് റ അതന്നെ പിന്നെ കുട്ടിക്ക് റസ്റ്റ് ണ്ടാവില്ല്യ.
അതെ കുട്ടിക്ക് പിന്നെ റസ്റ്റ്ണ്ടാവില്ല്യ അമ്മയ്ക്ക് റസ് ണ്ടാവില്ല കുട്ടീനെ പഠിപ്പിക്കണ്ടേ?
പിന്നെന്താ സ്വസ്ഥതേ ഇണ്ടാവില്ല. പഠിക്കീ പഠിക്കീ പറഞ്ഞിട്ടും അവരുടെ പിന്നാലെ ഓടിയിട്ടും.
അതെ പിന്നെ എല്ലാ എക്സാം വരുമ്പോഴും നമുക്കൊരു ഇതാവും.
അതെ
ടെൻഷൻ നമക്ക് ഇണ്ടാവില്ല എത്ര ടൻഷൻ പഠിക്കണ കാലത്ത്. അല്ലെ എല്ലാവരിം ഇപ്പൊക്ക അങ്ങനെ കാണുന്നുണ്ട് ഞാന് അപ്പൊ എന്റെ മൈൻഡ് ഞാനങ്ങനെ സെറ്റ് ആക്കി വെച്ചെട്ക്കാ മാർക്ക് കുറയുമ്പോഴൊക്കെ ആഹ് നമ്മടെ കുട്ടീനെ അങ്ങനെയൊക്കെ ആക്കണ്ടി വരൂല്ലേ
പിന്നെന്ന് പറഞ്ഞപ്പോ ല്ല പിന്നെ ഒരു കാര്യം എന്താന്നറിയോ ആദ്യത്തെ പോലൊന്നല്ല ഇപ്പ ഇപ്പം മക്കൾടെ ന്നാ ടെക്സ്റ്റ് ബുക്കില് നോക്കിയാ എന്താ പറ നമുക്കൊന്നും മനസ്സിലാവാത്ത വിധത്തിലുള്ള പഠിപ്പും കാര്യങ്ങളൊക്കെയാ
നമ്മൾ പടിക്ക്ണ കാലത്തൊക്കെ കുട്ടിട്ടോ അപ്പൊ എങ്ങനെ വലിയ വലിയ വേർഡ്സ് ഒക്കെയാണ് ഇംഗ്ലീഷൊക്കെ പിന്നെ ഇംഗ്ലീഷിന്റെ ബുക്കിന്റെ ക ക്കൊക്കെ എന്താ ചിട്ടാ നമ്മള് ഡിഗ്രി പഠിക്കുമ്പോ ഉണ്ടാർന്ന ബുക്കിന്റെ ആ ഒരു കട്ടിയൊക്കെയാണ് ഈ കുട്രെ ബുക്കിന് ഇപ്പ ഞൻ ഒരുദിവസം ചോയ്ചെയ് എന്താ കുഞ്ഞോ ഇതിപ്പോ ഇത്ര വലിയ കട്ടി ചോദിചുട്ടൊ എന്നിട്ട് ഞാൻ തുറന്നോക്കിയപ്പോഴും അതെ അവള് പറയാ ഇത് ഇത്രൊക്കെ ഉണ്ട് മേമേ ഞങ്ങക്കിതൊക്കെ പഠിക്കാൻണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തന്നിട്ടോ അപ്പൊ അതില് മോളെ ഈ സംസ്കൃതൊക്കെ ഒന്നില് ഞാനൊക്കെ അഞ്ചില് പഠിക്കുമ്പോളാ സംസ്കൃതം
അ ആ ആഹ് പിന്നെപ്പോ ഇംഗ്ലീ
ഞാമ് ഇൻ ഇംഗ്ലീഷ് അടക്കം മൂന്നാം ക്ലാസ്സി പഠിക്കുമ്പളാണ് ഇംഗ്ലീഷൊക്കെ തുടങ്ങിയത് തന്നെ
ആഹ് അല്ലേ കൊർച്ച് ഡെവലപ് ഏഹ് ഇൻക്ക് ഇംഗ്ലീഷ് ഒന്നും പഠിച്ച ഓർമ്മന്നെല്ല അല്ല ഞാന് പഠിച്ചിണ്ടേയ് ഞാന് സി ബി എസ് സി ആയിരുന്നു മറ്റേ എൽ കെ ജി യൂ കെ ജി അപ്പൊ പിന്നെ ഇംഗ്ലീഷ്ണ്ടാർന്നു
ഞാൻ മലയാളം മീഡിയം ആയകാരണം ഇംഗ്ലീഷ് മൂന്നില് തുടങ്ങി പിന്നെ അഞ്ചില് ഈ ഹിന്ദി തൊടങ്ങി അങ്ങനാരുന്നു
ഹിന്ദിയൊക്കെ പിന്നെ അഞ്ചിലെന്നെ തുടങ്ങിയെത് അതൊന്ന്ക്ക് ചെറുപ്പത്തിൽ ഓർമ്മല്ല സംസ്കൃതം അഞ്ചിലാണ് തൊടങ്ങിയെണത് അത് വരേക്കെ മലയാളം മാത്‍സ് ഇംഗ്ലീഷ് ഇ വി എസ് അതൊക്കെ തന്നെ ഉണ്ടായിർന്നൊള്ളു
ഉം ഉം ഉം ആഹ് പിന്നെ പിന്നെ നമുക്ക് ഏഹ് ഇപ്പത്തെ ഇതുണ്ടല്ലോ കുട്ടികളുടെ പഠിപ്പ് ഏഹ് ആ ഒരു എന്താ പറയാ കൊറച്ചൊന്ന്ങ്ട് ആറില് ആ ഒരു പ്രായാവുമ്പളേക്കെന്നെ നമക്ക് വളഞ്ഞ് തിരിഞ്ഞിട്ട്ള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് കണ്ടുപിടിക്കാനൊക്കെ മറ്റെത് ആദ്യൊന്നും ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് നമ്മക്ക് എന്താ തോന്ന്ണത് അങ്ങനെ നമ്മക്ക് എഴുതാ ഉം
പി എസ് സി ലെവല് കുട്ടികളെനെ ആക്കി എടുക്കാച്ചിട്ടാണാവൊ ഇ എന്തായാലും ഇപ്പത്തെ തലമുറക്ക് ഒന്നും ഇനി വരുന്ന തലമുറെങ്കി ഇങ്ങനെയൊക്കെ പഠിച്ച് നല്ല വളഞ്ഞ വഴിയൊക്കെ മൂക്ക് പിടിച്ചിട്ട് അങ്ങനെയാവുമ്പോ പി എസ് സി ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടീട്ട് കേറാല്ലോ ഏതാണാവോ ഞ്ഞ് ചിന്തിക്ക്ണത് അല്ല ഇപ്പൊ എത്ര എഴുതിയാലും അങ്ങനെയാണല്ലോ പി എസ് സിക്ക് പോയോർക്ക് വരെ കിട്ടണില്ല
കിട്ട്ണില്ല പിന്നെ അത് മാത്രല്ല ഇൻക്ക് തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ടാന്നറിയോ പി എസ് സി ആ ഇതിന്റെല്ല സംഭവം എന്താച്ചാലേ ഇപ്പത്തെ മ ക്കള് നമ്മള് ഇപ്പൊ പണ്ടത്തെ നമ്മളെ അച് അച്ഛന്മാര് അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഇണ്ടായിര്ന്നില്ലേ അതിന്റെ അതിനേക്കാളും കൊറച്ച് ഡെവലപ്മെന്റ് നമ്മക്ക്ണ്ട് നമ്മളെക്കാളും ഡെവലപ്മെന്റാണ് ഇപ്പത്തെ കുഞ്ഞു മക്കൾക്കൊക്കെ അവര് കൊറച്ച് നല്ല വിവരള്ള കൂട്ടത്തിലാ ഏഹ് പിന്നെ അതല്ല ഇഞ്ഞ് ജനിക്ക്ണ മക്കള്
ചെല സംസാരം കേക്കുമ്പഴെ അങ്ങനെ ഫീലെയ്യുന്നുണ്ട്.
ഫീലെയ്യ്ണ്ട്
ആഹ് നമ്മളൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊന്നും നമ്മള് അങ്ങനെ സംസാരിച്ചിണ്ടാര്ന്നില്ല. ഇപ്പൊ ഇംഗ്ലീഷ് പറയാണെങ്കിൽ ഇപ്പൊ നമ്മള് നമ്മളിപ്പ ഈ ഇപ്പൊ നമ്മൾടെ ഒരു കാ കാര്യം തന്നെ ആണ് അവരിപ്പോ പഠിച്ച് പറയേണ്ടത്. അപ്പൊ നമ്മള് ഇംഗ്ലീഷൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടല്ലെങ്കിലും സംസാരിക്ക ചെയ്യാ. അവര് അതെങ്ങനെ സംസ സാരിക്കുമ്പൊ ആഹ് അവര് സംസാരിക്കുമ്പളേ അങ്ങനെ ഒരു ഫീൽലൊ ക്കെ പറയ്ണതേ ഞാൻ ഇന്നാള് എങ്ങനെ വിചാരിച്ചു കുട്ടികൾ സംസാ ഇവര് ഇത്ര ഇതിലൊക്കെ ഇങ്ങനെ സംസാരിക്കു നമ്മൾടെ ഒരിത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം. വീഡിയോസും റീൽസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ കിട്ട ആയിരിക്കാം ന
അതെ പിന്നെപ്പോ പിന്നെന്ന് പറഞ്ഞാ ആദ്യത്തെ കുട്ട്യോളൊക്കെ നമ്മളിങ്ങനെ പറയാണ് ന്നാണ് ആ വേഗം ചോറുണ്ടോ അമ്പളി മാമൻ അല്ലെങ്കിൽ വന്ന് കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പളി മാമനൊക്കെ കാണിച്ചിട്ട് ഹലോ
ആഹ് ആഹ് പറയും.
ആഹ് ആദ്യ ഒക്കെ നമ്മള് അതെ ആദ്യക്കെ നമ്മള് കഴിക്കുമ്പോ ഇങ്ങനെ അമ്പളി മാമൻഅതാ എ വേഗം കഴിച്ചില്ലങ്കിഅമ്പളിമാമൻ വന്ന് കഴിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ അടുത്തൊക്കെ ഇതാക്കിയിട്ട് ട്ട് വേഗം കുട്ടിയോള് കഴിച്ചാർന്നില്ലേ. ഇപ്പൊ ഇവിടെ ഞങ്ങളെ തൊട്ട അടുത്തൊരു വീട്ടിലൊരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിനേയും ആ കുട്ടിക്ക് ഇപ്പൊ രണ്ടു വയസ്സാ. അപ്പൊ അയിന്റെ അമ്മമ്മ പറയുവാണ് ഒന്നും ഭക്ഷണം ഒന്നും കഴിക്കില്ല അപ്പൊ ഇങ്ങനെ രാത്രിയാപ്പ ഞാൻ പറഞ്ഞു രാത്രിയൊക്കെ എന്തേലൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ കഴിപ്പിച്ചുടെ അവനെ അപ്പൊ ആഹ് ആദ്യത്തെ പോലെ അങ്ങനെ അമ്പളി മാമനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കഴിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പ എടുത്ത വഴിക്ക് അവൻ പറയുവാണ് ആ അമ്പിളി മാമ്മൻ ഇപ്പംവന്ന് കഴിക്കൂട്ടാ വേഗം കഴിച്ചോ പറഞ്ഞത്ര അപ്പ എടുത്ത വഴിക്ക് പറയണേ എന്ന അമ്പിളി മാമന് കൊടുത്തോ
അതെ
അമ്പിളി മാമൻ അമ്പിളി മാമ്മന് കൊടു ക്ക വേണ്ട പറയാ അങ്ങനെയാണ് ഇപ്പത്തെ മക്കള്ന്ന് പറയാ. അവര് കൊറച്ച്
ക്കറിയേ അമ്പിളി മാമ്മൻ വരില്ലാന്ന് അതൊണ്ടാവേ അയ്യോ
ഏ പിന്നെ ആദ്യത്തെ മക്കളൊക്കെ നമ്മള അമ്മമാര് ഒക്കെ ഇവിടെ ഇരിക്കിന്ന് പറഞ്ഞാ അവരെവിടെ പോയി വരിയാണെങ്കിൽ അത് അനുസരിക്കും. ഏഹ് അത് എടുക്കരുത് പറഞ്ഞാ എടുക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പത്തെ മക്കളോട് ഇത് ചെയ്യരുത് പറഞ്ഞാ അതെ അവര് ചെയ്യുള്ളൂ. ഹ്ഹ്ഹ്
ഇപ്പത്തെ മക്കൾക്കേപണ്ടത്തെ ആളുകളൊക്കെ ഭയങ്കര പേടിയ ഇപ്പത്തെ ആളുകൾക്ക് കൊറച്ച് ഓവർ ധൈര്യം കൂടുതലാ.
ആ അത് നീ പറഞ്ഞത് കറക്ട ആ അത് നീ പറഞ്ഞത് കറക്ടാ അത് ശെരിയാ പണ്ടത്തെ
ത്തിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പണ്ടത്തെ ആ ഈ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ അവർക്ക് ഇങ്ങനെ ഇനിയിപ്പോ വേണ്ട എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട കല്യാണം അങ്ങനെയൊക്കെ പറയാൻ പോലും ഒരു പേടിയായിരുന്നു. അതായത് വീട്ടുകാർക്ക് വിഷമമാവോ പിന്നെ അവരോട് എതിർത്ത് പറഞ്ഞാൽ അവർക്ക് ഒരു ബഹുമാനം കൊടുക്ക ക്കാത്ത പോലെ ആകോ അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു ഇന്നത്തെ കാലത്ത് അത് ആ ഒരു വന്ന് ട്ട് പിന്നെ കണ്ടാ പോലും പറയും ഞാനിഷ്ട്ടായില്ലെങ്കിൽ മൊഖത്തടിച്ച പോലെ പറയും എനിക്ക് ഇഷ്ട്ടായില്ല ട്ടോ പിന്നെ ഇനിയിപ്പ പഠിക്കാ ആഗ്രഹം കൊണ്ട് ക്കണെങ്കും പഎനിക്ക്ഠിച്ചിട്ട് മതി അല്ലെങ്കിൽ ജോലി ആയിട്ട് മതിന്ന് നല്ല മൊഖത്ത് നോക്കി ബഹുമാനം അല്ല അവരവിടെ നോക്കണെ അവരുടെ ജീവിതം സേഫ് ആക്കാൻ അവര് നോക്കണത് അതെ അല്ല ശരിക്കും അങ്ങനെ ആഹ ശരിക്കും അങ്ങനെ പറയണം
പിന്നെരു മാറ്റം കല്യാണം നമ്മളൊക്കെന്ന് പറഞ്ഞാ ഒന്ന് കണ്ട് സംസാരിച്ച് അല്ല ആദ്യൊന്നും അല്ലേ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മള് സമ്മതം പറയാ
അതെ ഇനിപ്പോ അഥവാ കല്യാണ പ്രായം ആയെങ്കിൽ പോലും അതൊക്കെ നോക്കിട്ട് ആയ്ക്കും ഇപ്പൊ ചെക്ക നേം നോക്കും അതുപോലെ വീട്ടുകാരുടെയും സ്വഭാവും കാര്യങ്ങളും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിട്ട് തന്നെയാണ് ഇപ്പത്തെ പെൺകുട്ട്യോളു അതിന് സമ്മയിക്കൊള്ളൂ പണ്ട് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അടിമയെ പോലൊക്കെ ജീവിച്ചർന്നത് ഇന്നത്തെ
ഇന്റെ കുട്ട്യഛനും മേമൊക്കെ പറയും അവര് കല്യാണത്തിന്റെ അന്നാണ് കണ്ടതെന്ന്
ആഹ് എങ്ങനെ അവരൊക്കെ കല്യാണം കഴിച്ചർന്നില്ലേ ഞാനും വിചാരിക്കാറ്ണ്ട് എങ്ങനെ മൊഖം നോക്കും നോക്കാണ്ട് ഒരാളുടെ കൂടെ പോയി ജീവിക്ക ദേവിയെ വല്ലാത്തരു ക്രൂരതേണ് അത് ലേ
ഇല്ല പിന്നെ ഇന്റെ അമ്മോട് ചോയിച്ചേ അച്ഛനെ കണ്ടണ്ടായിരന്നപ്പ അമ്മ പറയേണ് അ ച്ചൻ മാ എന്റെ മാമന്റെ വീട്ടില് വന്നിട്ട് പെണ്ണ് കണ്ടിട്ട് എന്താണ് പോകുമ്പോ ബാക്ക് അത്ര കണ്ടത് പിന്നെ പിന്നെ കല്യാണത്തിന് ആത്ര കണ്ടേ
അയ്യോ എന്താലേ അല്ല അങ്ങനെയി ഒന്നും അറിയാ ത്തൊരാളുടെ കൂടെ ജീവിക്കണ്ടേലേ അല്ല ഏ ചെലപ്പോ വീട്ടുകാര് നല്ല പോലേ അതായത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് ആള് നല്ല സ്വഭാവാണ് അതൊക്കെ തൊക്കെ പറിം ഇന്നാലും നമക്ക് മൊഖത്തോട് അത് കണ്ടിട്ട് ട്ടൊരു പൊരുത്തോ നമുക്ക് ഇങ്ങനെ സംസാരിക്കാനോ നമ്മുടെ ഇഷ്ടങ്ങൾ പറയാനോ അതൊക്കെ ഇണ്ടാവില്ലേലേ അതന്നെ പർഞ്ഞത് ഈ പണ്ടത്തെ ആളുകള് ശരിക്ക് അവരൊരു നല്ലൊരു ഭാവി തെരഞ്ഞു ഇതാക്ക മക്കളായിട്ട് ചെയ്തഴിഞ്ഞാൽ അത് മോശാവും അങ്ങൻ ത്തൊരു സങ്കല്പയിരിക്കും ഇണ്ടായിണ്ടാവുക അതുകൊണ്ടായിരിക്കും പിന്നെ ഈ നടന്ന് അതായത് ഈ കല്യാണം കഴിച്ചു വന്നവർക്കൊക്കെ ദുരിതക്കെ കാണുമ്പോൾ അവർക്ക് തോന്നണ്ടാവും ഓ അങ്ങനെല്ലായിരുന്നു ഏഹ് ശെരിക്ക് നമ്മളിങ്ങനെ നല്ലോണം അ റിഞ്ഞും അവര് തമ്മില് സംസാരിച്ചൊക്കെ പൊരുത്തപ്പെട്ടോണ്ട് വേണായിരുന്നു എന്നൊക്കെ പിന്നെയാവും ചിന്തിച്ചിട്ട് ഇണ്ടാവാ അപ്പോ ഈ കാല ലഘട്ടം എങ്ങനായിണ്ടാവല്ലെ ഉം
പിന്നെ ഒരു കാര്യം കൂടി ഇണ്ട് പണ്ട് ഡിവോഴ്സുകളൊക്കെ കൊറവായിരുന്നു അന്ന ഇപ്പൊ എത്ര ഡിവോഴ്സ് ആണ് അതിന്റെ മാറ്റം അതിന്റെ മാറ്റം എന്താന്നറിയോ പണ്ട് ഡിവോഴ്സ് ഇല്ലാത്തത് അവരൊരു കൊഴപ്പല്ലാണ്ട് പോണോണ്ടല്ല അവർക്ക് പറയാനുള്ള ഉന്മേഷം ഒന്നും ഉണ്ടായിർന്നില്ല എന്ത് ചൗട്ടും കുത്തും അടി ആണെങ്കിലും ഒക്ക സഹിച്ചു നിന്നാർന്നു ഇല്ല ഇപ്പഴോ
ആഹ് ഇപ്പൊ ഒരു ചവിട്ട് ചവിട്ടിയാൽ അങ്ങട് തിരിച്ചു നാല് ചവിട്ടാ
ചൗട്ട് മാത്ര ഇമ്മള് എന്തേലും പറഞ്ഞിട്ട് പറ്റിക്കാന്
തുല്യത വേണോ അവിടെ അങ്ങനെ ഒരാള് മാത്രം ചവിട്ട് കൊണ്ടാപോര
മാത്രല്ല തുല്യതില്ല അങ്ങനല്ല പിന്നെ എന്താ നമ്മളിപ്പോ എന്തേലും ഒന്ന് പറഞ്ഞ നമ്മളടുത്ത് സമ്മതം പറഞ്ഞിട്ട് അത് പറ്റൂല ഇല്ല പറഞ്ഞിണ്ടെങ്കി പിന്നെ അവടെ തല്ലായി വഴക്കായി പിന്നെന്താ നമ്മള് നമുക്ക് വേണ്ടത് നമ്മള് തല്ലൂടിട്ടേലും ഉണ്ടാക്കും
അങ്ങനൊക്കാണ്
എന്താണ്
ആൾക്കാരെ എങ്ങനെ വെച്ചിട്ടാ ഇങ്ങടെ രണ്ടെണം എന്നാ അങ്ങടെ രണ്ടെണ്ണം കൂടെ അവര് ഈക്കൊലായി പിന്നെ അവിടെ ഡൈവെയ്‌സ് വേണ്ടല്ലോ അതാവു
അതെ അതെ അതെ പിന്നെ ഇപ്പത്തെ പഠനങ്ങൾ തെളിയിക്ക പിന്നെ പിന്നെ ഇപ്പത്തെ പഠനങ്ങൾ കൊറെ തെളിയിക്കണ്ടടി ഇപ്പത്തെ പഠനങ്ങൾ കൊറെ തെളിയിക്കുന്നുണ്ട് എന്താണ് ഇന്നത്തെ കാല
തൺപില്ലാ